ഹലോ
ഹലോ
എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം, അവിടെ എന്തൊക്കെ വിശേഷം?
സുഖം അങ്ങനെ പോണു.
കൊറെ ആയല്ലോ വിളിച്ചിട്ട്.
ആഹ്
എവിടെ എവിടെ ഇപ്പോ, ഓഹ് ഭയങ്കര തിരക്കിലാ?
ഉം ഭയങ്കര തിരക്കിലാണ്. ഉം കുട്ടികളും മക്കളും സ്കൂളൊക്കെ തുറന്നീല ഇപ്പോ. മദ്രാസ് സ്കൂൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉം അങ്ങനെങ്ങനെ പോണു.
എത്ര കുട്ടികളുണ്ട്, മക്കളൊക്കെ ഇണ്ട് ഇവിടെ ഒരാള് അകത്ത് പോയിയേണ്ട്, അവിടെ ഫോണുമേ കളിക്കുണ്ട്.
ആഹ് രണ്ട് പിള്ളേരാണ്.
ആഹ് ആഹ്.
ഉം മദ്രാസ വലുത് ആൺകുട്ടി. മദ്രസ് പോയിയേണ്ട് ചെറുത് പെൺകുട്ടി. രണ്ട് വയസ്സായാ കുട്ടിയാണ്, അവള് അങ്ങനെ കളിക്കുണ്ട്. അവള് അങ്ങനെ കളിക്കുണ്ട്.
പിന്നെ
മഴണ്ടടെ
മഴൊന്നുല്ല ഇന്ന് മഴൊന്നും പൈതിട്ടില്യ അവിടെണ്ടോ മഴ
മയാ
ഫോൺഎടുക്കൊന്ന് കേക്കാതാവ്ണ്ട് ഓണ്
ഉ ഭർത്താവെവിടെ
ത ത്തി സുംഖല്ല
പനിയാണ്
ഉം എനക്കും തീര സുഖല്ല. മഴക്കാലായ ഓരോ ഉം മയക്കാലായ ഓരോ അസുഖങ്ങളല്ലേ എങ്ങനെണ്ട് ഭർത്താവെവിടെന്നട്ട്
ഭർത്താവ്
ഭർത്താവ് മ്മടെ നാട്ടിലുള്ള ആളാണോ
കടേ പോയിണ്ട്
ഏഹ് കടയി പോയിണ്ടാവുലേ ആഹ് കേക്ക്‌ണില്ലേ കേൾക്കുന്നില്ലേ ഉം
അ കേൾക്ക്‌ണ്ട്
ഉം ആഹ് കുട്ടികളെങ്ങനെ പഠിക്കാന്
ഉഷാറാണ് മാഷാഅള്ള
ഏ എങ്ങനെ കുട്ച്ചല്. റ്റക്ക്‌ങ്ങനൊരു
ചെറിയ കുട്ടി രണ്ടാം ക്ലാസ്സിലാണ്. ങ്ങളെ ചെറ്യേ കുട്ട്യോ ആ
അരണ്ട് വയസ്സായിട്ടുള്ളു. സ്കൂൾക്കോവാനായിട്ടില്ല. ചെറ്യേ കുട്ടിയാ
പോക്കിര്യ പോക്കിര്യ
ഏഏ അങ്ങൻത്തെ കൊഴപ്പൊന്നില്ല പാവൊക്കെ തന്നെ കുട്ട്യാളല്ലേ
കൊർച്ച് കുർമ്പൊക്കെ വാണം. അതിന്റേതായ കൊർച്ച് കുർമ്പൊക്കെ വാണം വീട്ടില് രണ്ടെളച്ചിയാള് ഒരു നാത്തൂന്, ഉമ്മ
ആഹ്
ഒരു ചെറിയ എളച്ചി വേറെ പോയി വല്യ കൊട്ടാരം കയറ്റി വേറെ പോയി. രണ്ടാമത്തെ എളച്ചി. വല്യ എളച്ചി ന്റെ കൂടെണ്ട്
ആഹ് ചെർതാ വേഗം പോയതപ്പോ
ചെർത്, ഉം പൈസക്കാര് പോട്ടെ, നമ്മള് പാവങ്ങള് വടെര്ക്ക
ആഹ് ങ്ങക്ക് വീട് പണിയൊന്നും തൊട്ങ്ങ്ണില്ലേ
ഇൻശാള്ള തൊടങ്ങണേയ് വീടു പണിയക്കെ അടെ എടുക്കാന്ള്ളൊരു തൊടക്കത്തിലായിരുന്നു അതിലാണ് മൈ
പിന്നെന്തു പറ്റി ആഹ് മഴ മഴന്നണ്ട് ഒഴിഞ്ഞ് പോട്ടെ യാര്ച്ചിണ്ടാവുലേ
ചെറിയൊരു വൈന്റെ ഇഷ്യൂ ഉണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ താങ്ങി താങ്ങി നിക്ക
വൈക്ക് എന്ത് പറ്റി
വയ്യ എന്താ നമ്മുക്ക് അമ്മായിന്റെ മക്കള് മക്കളെവെറും വീടിന്റെ മുന്ന് കൂടെ നമ്മക് വയിള്ളത് അപ്പൊ അവർക്ക്ഒരു തടസ്സം ഓരോ വീടിന്റെ ചാരോന്ന് അപ്പപിന്നെ അവിടെങ്ങനെ നിർത്തിച്ച് ക്ക
ആഹ് ആഹ് ആഹ് പിന്നെ ന്തൊക്കെയാങ്ങളെ വീട്ടിലെക്കെ ആരെക്കയാ ഞങ്ങള് മൂത്തച്ചി അങ്ങ് വേറെപോകും അപ്പൊ പിന്നെ
ഇപ്പനിക്കണ പെരനങ്ങക്കക്കാണ് ആഹ് അപ്പ നിക്കണ പെരങ്ങള് ഇണ്ട് പിന്നെഅപ് ആക്കും പോലെ പെരണ്ടല്ലോ ആക്കും പോലെ ഉം കേറ്റേ കൊറച്ചുണ്ട്
ഉം ഉം
മൂത്തശൻ തന്നെ പൂവ പോവന്നറഞ്ഞ് പോണില്ല
മൂത്തച്ചന് ങ്ങളെവിട്ട് പോവാതോന്ന്ണ് ല്ലേ
എന്താവൊ കൊറെപെരപ്പണിതൊ ടങ്ങണം തൊടങ്ങണം പറയാൻതൊടങ്ങീട്ട് കാലംകൊറേആയി
ഉം ഹം
ഉം ഇന്നുവര നമ്മക്കൊത്തില്ല ഉം
ഉം
നിങ്ങളവീട്ടില് ആരൊക്കെയാഉള്ളത്
ഇന്റെ വീട്ടില് ഞങ്ങള് അഞ്ചു മക്കളാണ് രണ്ട് അനിയത്തിയാളും ഒര് കാകീം ഒരനിയനും കാക്ക പെണ്ണ് ട്ടിഒരു മോന്ണ്ട് താത്തന്റെ ഇമ്മിണ്ട്
ആഹ്
ഉം കാക്ക പെണ്ണ് ട്ടി ഒരു മോനുണ്ട് അനിത്തിന്റെ കല്യാണം ഉം ന്റെ കല്യാണം കഴിഞ്ഞ് ഒരുമോൾമോനുണ്ട് ചെറിയ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ആയി ഇനി അടുത്ത് കല്യാണംവരും ഇൻഷാഅള്ളാഹ് വരുന്നുണ്ട്
ആഹ് എന്തേ ഡിവോഴ്‌സായത്
ഡിവോഴ്സ് ആയത് പല പല കാരണങ്ങൾ പോയി അത് മേട്രിമോണി വയി ആയിരുന്ന് കല്യാണം ണ്ടാര്ന്നത് അപ്പൊ അത് ചിലതെന്തൊക്കെയൊ ശരിക്കുംഅന്വേശിച്ചില്ല പിന്നെന്താ ഓന ശരിയല്ല അതാണ്
ആഹ് ഓന്റ ഭാ ഗതെക്കല്ലേ തെറ്റ് ഉമ്മപ്പൊക്കെ ഉണ്ടാവു ല്ലേ
മ്മ ഇപ്പക്കെ ഇണ്ട് പ്പാക്ക്‌ ഡങ്കിപ്പനി ആണ് ഇപ്പ റെസ്റ്റിലാണ് ഇപ്പല്ലൊടുത്തുല്ലേ ഡെങ്കി ശിഗല്ലക്കെ
ഉം ഉം ഡെങ്കിപ്പനിഎന്നു വന്ന്
ഉം ഇപ്പൊഅനെഗറ്റീവ്ആയിട്ടുണ്ട് ഇപ്പ റെസ്റ്റിലാ
റെസ്റ്റിനാകരല്ലെ ഭയങ്കരകൊരാ ഉം
എനിക്കുവുണ്ട് മഴകൊണ്ടിട്ട്
ഉം എന്താ മയക്കെകൊണ്ട്കുണോ
ഉം കുട്ടിളത് ത്രയിലാ പഠിക്ക‌ണെ
എന്റെ മോന് സ്കൂളില് മൂന്നാംക്ലാസ്സിലും മദ്രസില്നാലിലും മദ്രസക്ക് പോയിപ്പോ ആറ്മണിക്ക് തൊടങ്ങി എട്ടരാവുമ്പോ വരും
ആഹ് ആഹ് ഉം
അങ്ങനെ പോണു എപ്പളന്നിട്ട്കെ മ്മക്ക്‌ വീട്ട് ക് ത്ത ആ സ്കൂളൊകെ ബടട്ത്തന്നെ സ്ക്കു ബസ്സ് ഇണ്ട് അഞ്ചന് റ്റ്ട്ടൊപത്ത്ന് റ്റ് ട്ടൊകൊണ്ട് സ്കൂൾക്ക്‌ എത്തും
അ ഉം
ആഹ് കാകപ്പളവ
കാകൂ ഒമ്പമണി ഒമ്പത് മണി ഒമ്പത് കാലൊക്കെ പൊവീട്ടിലത്തും
വീട്ടിലെത്തു ആഹ് എപ്പള പോവല്
രാവിലെ ഏഴ് മണിക്ക് പോവും
ആഹ് എന്തിന്റെ കടയാണ് ഏ എങ്ങനത്തെ കടയിലാ
ജ്യൂസ് കട ബേക്കറി ജ്യൂസ്
ആഹ് അങ്ങനത്തെ കളിയില് വീട്ടക്ക് കൊണ്ടരലുണ്ടോ ബോക്കിന ഇതൊക്കെ
പിന്നെ അതൊന്നും കൊണ്ടരൂല
കൊണ്ടുരൂല്ലേ ബാക്കിലായിട്ടാണോ അതോ ഉണ്ടായാലും കൊണ്ടറായിറ്റോ
ഉണ്ടായാലും കൊണ്ടരൂല്ല അതങ്ങനെ ഒരു കക്കാണ് അതെന്താ ചോദിച്ചാ അതിനന്നെ അറിയോള്ളൂ ഒക്ക അറിയില്ല എന്താന്നാവോ
ങ്ങളങ്ങനെ ട്ടാ
അപ്പൊ നമ്മള് പറയണതൊക്കെ പുറത്തന്ന് വാങ്ങിക്കൊണ്ടുരും പക്ഷ എന്നാലും മൂപ്പര കടയിൽന്ന് കൊണ്ടരില്ലയ്
മോശാണോ ഉണ്ടാക്കുണത് അവിടെ ഉണ്ടാക്കണത് മോശ തായിട്ടാണോ
ആഹ് അയ്ന് അങ്ങനൊക്കൊരു തോന്നലാണ് ഇനി അവടെ അടുത്ത് കൊടുന്നുന്നൊക്കെ ആരും വിചാരിച്ച് വിചാരിച്ചിട്ടെക്കും അയിന് അങ്ങനെയൊക്കെ തോന്നാ ഷവർമ്മണ്ട് ഒക്കെ ഉണ്ടവിടെ പക്ഷെ കൊണ്ടരുല
കൊണ്ടരൂല ഇതുവരെ കൊണ്ടുന്നന്നിട്ടില്ല ങ്ങൾക്കൊന്നും
ആഹ് കൊണ്ടന്നങ്ങണട്ടോ
ആഹ് ബാക്കിണ്ടായാലും കൊണ്ടറൂലന്ന് ഉം വീട്ടില് കുട്ടിയാൾ ഒക്കെ ഇണ്ടല്ലോ തിന്നാന്ന് ഇന്നാലും കൊണ്ടരുല്ല ല്ലേ
ന്നാലും കൊണ്ടുരുല്ല കുട്ടികളക്കെ എന്നെങ്കിലും കൊണ്ടുരും എന്നിട്ട് ഇനി പറയും ഇപ്പറത്തൊന്നുംല്ല പറയും പിന്നെന്തെങ്കിലുക്കെ പൂതിയാവ്പോ കൊണ്ടുരും അങ്ങനെ
അങ്ങനെ എപ്പോളെങ്കിലും ഒക്കെ ഒന്നിങ്ങനെ കൊണ്ടുര അത്രേ ഉണ്ടാവുള്ളൂല്ലേ വക്ക് ഒന്നിട്ടും കൊടഞ്ഞരില്ല അല്ലാന്റെട്ത്ന്ന് കുറ്റം കിട്ടുവല്ലോ
ഞാൻ കൊറേ പറഞ്ഞു ഞാനും ന്റെളച്ചി കൊറേ പറഞ്ഞു കുറ്റും കുത്തും കൊടുന്നിരന്നൊക്കെ ചോദിക്കിയ ന്നട്ട് അവിടെ
കൊടന്നരൂല
ചച്ചിക്കണ്ട ഒരു ചെറിയ വിത്ത് ചെറിയ കുട്ടീന്റെ ഇടെ വ പൈപ്പ് തുറന്നിട്ട് വെള്ളത്തി കളിച്ചു കൊണ്ടക്ക അങ്ങനെ കുളിച്ചു
ഏഹ് എവിടെ ബാത്ത്റൂമിലാതോ എവിടെ കുളമുറിയിലോ അതോ കൊട്ടത്താളത്തിലോ
കുറേ നേരം അയ്യാ ടാങ്ക് വെള്ളപ്പൊ കയ്യും തോന്നണ്
ആഹ് അപ്പൊ അതെല്ലാം അടച്ചുടെ നിങ്ങൾക്ക്
അവ അതിനിച്ചന്നും കാര്യല്ല അവ കരഞ്ഞ് വാശി പിടിച്ചാണ്ട് പോകും
ആഹ് ആ ന്ന ലൈറ്റ് ഓഫ് ചെയ്തുടെ അവിടെ എന്നാ പിന്നെ ലേറ്റ് ഇല്ലഞ്ഞാൽ കുട്ടികളെ ഇരുത്തത്ത് പോവിലല്ലോ
ല്ലേ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ആകട്ടെ എന്നാല്
ഉം അങ്ങനത്തെ പുതിയ ഐഡിയകളൊക്കെ ഉപയോഗിക്ക്‌ മക്കള ഇടയില്
നിങ്ങൾ പറഞ്ഞപ്പോള എനിക്ക് ഓർമ്മന്നതെ അപ്പൊ നിലവിളി തുടങ്ങും അതെണ്ടകപ്പനി
അപ്പൊ കരണ്ട് പോയിന്നൊക്കാണ് പറയാ ആഹ കേൾക്കണ്ട് കരണ്ട് പോയന്നൊക്കെ പറയാ
കരണ്ടു പോയിക്കണ ഇങ്ങട്ട് പോരെ ഉം
ആഹ് ആഹ് എന്തൊക്കെയ എന്നിട്ട് എത്താ ചായേ കടിയൊക്കെ കുടിച്ചിരിക്കുക കേരല്ലേ
ചായങ്കടൊക്കെ കുടിച്ചു കഴിഞ്ഞു ഉം ഇനിപ്പൊ ബാങ്കും കാത്തിരിക്കുക ബാങ്ക് കൊടുത്തിട്ടാണ് മക്കള പഠിപ്പിക്കാൻ കയറാന് അതോളം പോറത്ത് ഇങ്ങനെ ഇരിക്കും ഇവിടെ
ആഹ് ആഹ് അങ്ങനെ പോണ്ടാവും ഉമ്മിപ്പക്കല്ലേ ഇവടെ?
റബേ ഇന്റെ കുട്ടി നൻഞ്ഞ് വെരേണ്ട്. വള്ളത്തി കളിച്ചികാണ്ടേ നൻഞ്ഞ് വെരെണ്ട് ഉമ്മേപ്പെക്കെണ്ട് അല്ല ഉപ്പല്ല പ്പല്ലാ. ഉപ്പ മരിച്ചിട്ട് നാല് വർഷായി ഉം നാലു വർഷായി മരിച്ചിട്ട്. ഉം ഉമ്മെണ്ട് ഉമ്മ ആഹ് വെല്ല്യ എളെച്ചി അവിടെത്തനിച്ചാണ് ഓന് ഗൾഫിലായോണ്ട്. അപ്പൊ ഉമ്മവടെ കൂട്ടിനു ഉം വെൽ അല്ല ചെറിയെളച്ചി.
ഏഹ് ചെറിയെളെച്ചി ആഹ് ഇങ്ങനെ അപ്പോളൊറ്റക്കെണ്ടാവുള്ളു ആഹ്
മോളറ്റക്കൊള്ളൂ അപ്പ സ്
ആഹ് അവടെ ഇങ്ങൾത് വെല്ല്യളെച്ചിം ആഹ് വെല്ല്യേളെച്ചിം ഇങ്ങളുവായിക്കാണ്ട് ഇങ്ങനെ നിക്കണ്ടാവുല്ലേ.
അങ്ങനിങ്ങനെ പോണ് ഉം
എന്താ പിന്നെ രാത്രിക്കക്കെ മയണ്ടോവിടെ?
മയെണോ ഞിരിട്ടാവന്നാവോ എന്താന്നാവോ ഒരു മൂടലൊക്കെ കാണ് ണ്ട്.
ആഹ് എന്താലു ഇവിടക്കെ ഉം
ഞാൻ വിളിക്കെണ്ട് ഇൻഷാള്ള വിളിക്കെണ്ട് ആഹ് ആയിക്കോട്ടെ എന്നാ ശെരി.